ഹ ഹലോ സുഖായിട്ട് പോന്നു ആഹ് കേക്കുന്നുണ്ട് എന്താ അവിടത്തേക്ക് വിശേഷം
ക്കണ
അതെന്താ വൈകുന്നേരത്തേക്കാണോ
ആ ആഹ് രാത്രി ഇന്നലെ എന്താച്ചാല് മീൻ കറി
ആ ആ
ആ ഉച്ചക്കും അതന്നെ എടുക്ക് അപ്പൊ ചോറ് കുറച്ച അരി കുറച്ചള്ളായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു രാത് രാത്രിനി ചപ്പാത്തിയോ ചപ്പാത്തി വാങ്ങാം അല്ലെങ്കി
ആഹ് അ അപ്പൊ ഉണ്ടാക്കാറില്ലേ ചപ്പാത്തി വാങ്ങിക്കല
വാങ്ങിക്കല
ആ ശരി ആഹ് ആഹ് അതെ അത് ഇണ്ടാക്കാനും നല്ല നല്ല പണിയാണല്ലോല്ലേ നമ്മള് കൊറെ നേരം അത് കുഴച്ചിട്ട് യിട്ടും പിന്നെ പൊടിയൊക്കെ അവിടെ ആക ആയി ആകെ മെസ്സാവല്ലോ
സ ഒരു ഉച്ചയെ ഉച്ചക്ക് ശേഷ ആകുമ്പൾ പ്രതേകിച്ചു രാവിലെവുമ്പോ പിന്നെയ നമ്മള്
ആ അത് പിന്നെ നമ്മള് നമ്മള് അറിയാം നമുക്ക് രാവിലെ എടുക്കേണ്ടി വരുന്നില്ലത് ഉച്ചക്ക്ശേഷം ആവുമ്പോ ഒരു ബുദ്ധിമുട്ടെന്നേണ്
അതെ അപ്പൊ അപ്പാപ്പം പൂരിയും കിട്ടുംട്ടോ നിങ്ങൾ വാങ്ങിട്ടുണ്ടോ
ഇല്ല ഇല്ല ഇങ്ങനെ ഹാഫ് കുക്കായിട്ട് തന്നെയാണോ കിട്ടുന്നത്
ആ അതെ പിന്ന ഫ്രൈ ചെയ്താ മതി ആ ഇന്നാള് ഒരു പ്രാവശ്യം ഇവിടെ വാങ്ങിട്ടുണ്ട് ഇക്ക അപ്പോൾ അത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്ന് ആ ടേസ്റ്റ് ഉണ്ട് ഇപ്പ മൊത്തം മൈദ അല്ല എന്ന തോന്നുന്നത് ഉണ്ടോ
ആ ശരി അതല്ല ഇപ്പം ചിക്കൻ കറി ഉണ്ടാക്കാന്ന് പറഞ്ഞല്ലോ അത് ചപ്പ ചെപ്പാത്തിക്കെങ്ങനെ മുളകിടലാ നനിങ്ക
ആ മുളക് ഇടല ഞാൻ തേങ്ങ അരച്ച ല ക നമ്മുടെ കുറ
ആ ചപ്പാത്തിയിലോട്ട് അത് രസവല്ലല്ലോ തേങ്ങരയ്ക്കുന്ന രസല്ലല്ലോ ആ നാളെണോ കാണിക്കാൻ പോണത് സ്കാനിങ് ഉ
അപ്പ ആ ഉണ്ട്
ഏഴാം മാസത്തില സ്കാനിങ്ങാ ആ ആ അത് ശരി ഓ ശരി
ഉം അപ്പൊ ഞാന് അപ്പൊ രാവിലെക്ക് രാവിലെ ആവുമ്പോ ഏഴ് മണിയ അല്ലേ ഇപ്പോൾ ഏഴ് മണിയാകുമ്പോൾ ഇവിടുന്ന് പോണം അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ആ വേഗം എല്ലാം ഇപ്പൊ കറി ഉണ്ടാക്കി വെച്ചാ രാവിലെ ദോഷമാവ് ഉണ്ടാക്കി വെച്ചാ ആ സുഖമാണല്ലോ നമ്മളെ ജോലികള് പെട്ടെന്ന് ചായ കുടിച്ചിട്ട് പോവാ എന്നിട്ട് പിന്നെ ഫുഡൊക്കെ ക കഴിച്ചിട്ട് വരാം മക്കളെ ഞാൻ മദ്രസയില ആക്കിട്ട് പോ അല്ലല ഞാന് സാദാ ദോശയാണ് ഉണ്ടാക്കത്
ത
ഇല്ല ഇല്ല രാവിലെ അരക്കുള്ളൂ
ആഹ് ആഹ് ഞാൻ വിചാരിച്ചു രാ രാത്രി അരച്ച വെക്കണന്ന് വിചാരിച്ചു അതാ വെള്ളപ്പാണോന്ന് ചോദിച്ചത്
അല്ലല്ല രാത്രി അരക്കൂല രാവിലെ പിന്നെ അത്ണ്ടാക്കാന്ന് വിചാരി ചതാവുമ്പോ പെട്ടെന്ന് കോഴിക്കറി ഇണ്ടെങ്കി അത് കട്ട് നൈസായിട്ടാന്ന് നിങ്ങളെങ്ങനെ ഇണ്ടാക്കല് ഉം ഉം ഉം അത് ചെലോര് ഇങ്ങനെ ഈ മറ്റേ ഇതൊക്കെട്ടിട്ട് മറ്റേ ഇങ്ങനെ പരത്തുവല്ലോ
ഓ
മാവോയിച്ച് ഇങ്ങനെ പരത്തി ഉഴുന്ന് ദോശ അങ്ങൻത്തെ ദോശകളൊക്കെ ക്കെ അങ്ങനെ കിട്ടുവല്ലോ പരക്ക് പരത്താൻ കിട്ടുവല്ലോ നമ്മളിങ്ങനെ ഒയിച്ചിട്ടല്ലേ കൂടുതലും അതെ അതെ.
അ വണ്ടി വണ്ടിന്റെ സൗണ്ട് ആഹ് ബൈക്കിൻ്റെ സൗണ്ടാ
അതെല്ലേ നിങ്ങളുടെ വീട് റോഡിന്റെ സൈഡിലാണോ
റോഡിന്റെ സൈഡിലാണോച്ച അതിപ്പ ഇവിടെ വീട്ടിക്ക് വന്നതായ്ന് ഇപ്പോ അപ്പോ ബൈക്ക് എടുത്തിട്ട് പോയപ്പോല്ല സൗണ്ടാ റോഡിണ്ട് അടുത്തിലൂടെന്നെയ റോഡും പോവുന്നത്.
ആഹ് അതെല്ലേ
അതെ അതെ അ ആ ആഹ് കണ്ടിട്ട് ട്ടില്ലലേ ഇങ്ങൾ വരെണ്ടി ഒരു ദിവസം
ഇപ്പ അയ്ന് എവിടെക്കും പോവാന് ഒരു ഒയിവി ഇല്ലല്ലോ സ്
അതിന് കുടിയിലിക്കലൊക്കെണ്ടാവുമ്പയേ ആ അപ്പൊ നീ പ്രസവിച്ചെ ക്കെ ആരിക്കുല്ലെ
ഉം എന്നാലും നീ എന്നെ വിളിച്ചോണ്ടി
ഹാ വിളിച്ചണ്ട്
ഉം ഏതായാലും പിന്നെ ഫുഡൊക്കെ ആയോ മക്കള് കളിക്കാൻ പോയിണ്ട് എന്താ വരാത്തന്ന റിയില്ല കാരണം ബാങ്ക്
എവിടെ അട്ത്ത്ക്കെന്നേണോ പോയത്?
ആഹ് അതെ
അഹ് ശരി ഉം ഉം
ഉം ആഹ് അവര് അവടേ ഏഹ് റോഡിന്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ചാല്ണ്ട്. അതില് ചെറിയ മീൻകുഞ്ഞുങ്ങൾ മീൻകുഞ്ഞുങ്ങളാ മനി വൽതാവുമ്പ ഇനിയെ തവളാമൂട്ടില ആഓ
ആഹ് അങ്ങട്ട് പോലായിരിക്കുലേ? അ
ആഹ് മീനേളെ കാണാൻ പിടിക്കാന് അത് ഞാൻ വിചാരിക്കും അവര്ക്ക് എങ്ങനെ ആഹ് കൊണ്ടുവരും ഇവിടെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം. പ്പം ഞാനത് പോയി നോക്കുമ്പോ കാണുന്നില്ല വല്ല സ്തസ് കൊഒപ്പം എടുത്ത് അവര് വന്ന്ന്ന് തോന്ന്ന്നു.
ആഹ് ആഹ് വന്നിട്ട്ണ്ടോ? അ ഹെ അത്രയും ചെറുതായിരിക്കുലേ. അഹ് ചെലപ്പോ ഈ തവള മൂട്ടലേന്ന് പറയ്ണതാവും. തവളാമൂട്ടല്ന്ന് പറയല്ലോ?
അതെ അതെ എനിക്ക് തോന്ന്ണ അതെന്ന്യാണ്. കാര്ണം അത് വലുതാവുമ്പേ അറിയുള്ളൂ കാണുമ്പോ മീൻന്റെ പോലെ ന്നെ
അല്ല വളർത്തിക്കോ പ്രശ്നലലൊ തവളേണെങ്കിലും വളർത്തല്ലോ. കുപ്പീല് ഇട്ടിട്ടായി രസ ആയിരിക്ക്വോല്ലോ.
ആഹ് നിങ്ങളെ വീട്ടിലൊക്കെ വളർത്തലെ
അതല്ല എന്റെ വീട്ടില് വളർത്തല് ഇണ്ടായിട്ടല്ല ഞാൻ പറയാ.
ഉം. അഹ് ശെരി ആഹ് ആഹ് അവര് വന്ന് വെള്ളം കുടിക്ക അവർക്ക് ദാഹിച്ചി വെള്ളം കുടിക്ക മു മൂത്ത മൂത്ത മോൾക്ക്
സ്കൂളൊക്കെ എങ്ങനെന്ന്ണ്ട് പഠിക്കാനൊക്കെ ഇണ്ടാവല് ഇണ്ടോ എന്നും?
ക്കെ ഇപ്പൊ ഓവർലോഡ് ആണ് അല്ലേ?
ആ ഇവളും തന്നെ അങ്ങനെ അങ്ങനെ ചെയ്യുന്ന കാണാ കുറെ ഒട്ടിക്കാനും വരക്കാനും
ഉം ഉം എനിക്കണത് കാണുമ്പോന്നെ ദേഷ്യം വരും. എത്രയും ഗ്രൂപ്പാണ് ഇപ്പൊ ഒരാക്കന്നെ അറബി പ്പ് വായി ക്കാൻ ഒരു ഗ്രൂ
അതെ അതെ വായിച്ചിടാന് ഒരു ഗ്രൂപ്പ് അറബിക് ന് വേറെ ന് വേറെ പിന്നെ എല്ലമ്പാടെ കൂടിട്ട ഒരു ഗ്രൂപ്പ്. പിന്നെ മദ്രാസത്ത് വേറെ ഗ്ര കല്യാണം.
അതെ അതെ എന്താലും
ഉം
പിന്നെ അങ്ങനെയൊക്കെയാണ്
ഉം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഞങ്ങ ഇവിടെ ഒരു ചെറിയ ബേബി ഉണ്ടായിരുന്നല്ലോ ആളുടെ മുടികടയില ആണ് മറ്റന്നാള് ഞായറാഴ്ച ഞാന് നിന്റെ വീട്ടേക്ക് വരണ എന്ന് വിചാരിച്ചിരുന്നു ഞായറാഴ്ച പക്ഷെ അപ്പൊ അപ്പ എനിക്ക് ഓമ്മ ഉണ്ടായിരുന്നില്ലല്ലേ ഞാൻ നമ്മുടെ മറ്റേ ഫ്രണ്ടിനോട് പറഞ്ഞിരുന്നു ഇപ്പ അവളത് വിചാരിച്ച് നിക്കും ന്ന അറിയില്ല അപ്പൊ നിന്റെ വയറ് കാണാനരുതി വെറുതെ വയറ് കാണാൻ അങ്ങനെ കണ്ടുപോകൻ നല്ല രീതിയിൽ വരാന്ന് വിചാരിച്ചു ശ
അതെല്ലേ
ഉ ഇനിപ്പോ നോക്കട്ടെ നെക്സ്റ്റ് സൺഡേ ഒക്കെ ആയിട്ട് ആ് നിനക്ക ഇണ്ടാവില്ല പക്ഷെ നമുക്ക ഇണ്ടാവില്ലോ കാണാൻ ആഗ്രഹം ആഹ ഇല്ല ബുദ്ധിമുട്ടെന്താ നമ്മളിപ്പോ അങ്ങോട്ട് അ ബുദ്ധിമുട്ടെന്ന് പറയാന ല്ലല്ലോ
ആ ഒരു അങ്ങനെയല്ല വരുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല സന്തോഷം കേ ഉള്ളൂ
അതെ ഉ ഉ കൊറെ ആയിട്ടില്ല ആ കൂടിയിട്ടും കൊറെയായല്ലോ
വെക്കേഷനിലൊന്നും ശരിക്കൊന്നും കൂടാനൊന്നും കഴിഞ്ഞില്ല
ആ ആ അന്നും മറ്റേ ചൂടൊക്കെ ആയിട്ട്
ഉം ചൂടും പിന്നെ ആക ഓരോരുത്തർക്കും ഓരോ
ഒഴിവും ഇല്ലനല്ലല്ലാർക്കും ആ തോന്ന ആ അതന്നെ എല്ലാർക്കും കൂടി വേണ്ടി ദിവസയിട്ട് കിട്ടൂല്ല അങ്ങനത്തെ എല്ലാ ഓരോരുത്ത ഒരു എല്ലാരും അവരാരന്റെ
ആ അതെ അതെ ഇപ്പ എല്ലാവർക്കും സത്യം പറഞ്ഞാ പ പണ്ടത്തെ പോലെല്ലല്ലോ ഇപ്പ ഞാന നമ്മ വീട്ട നമ്മളൊക്കെ ആദ്യം എത്രയും നേരം അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിരിക്കരുന്നു നിങ്ങളവി
ആ ഇപ്പൊ ഇവിടെ പ്രശ്നല്ലാത അങ്ങനെണ്ട് അ
ആ പക്ഷെ ഞാനങ്ങനെ വിചാരിക്ക ഇല്ല ഞങ്ങള് അപ്പൊ ഞാന് ഇവിടെ ഇവിടെ പൊതുവേ ഇല്ലട്ടോ നട നടക്കുന്നവരും ഉണ്ട് പക്ഷേ ന്നാലും നമ്മളങ്ങനെ പൊതുവേ
അത് അവിടെ എന്റെ വീട്ടില് വെണെൽ അ സോറി അവിടെ അങ്ങനെ
അതെല്ലെ ആ അത് ഓരോ സ്ഥലത്ത് അതാവുമ്പോ അവരാ ആ പക്ഷെ അത് ഒരു ചെലേ നല്ലതായിട്ടും ഉണ്ടായി നല്ലൊരു വശമുണ്ട് പക്ഷെ ഞ ഞാനിപ്പ ചെറുപ്പത്തിലൊക്കെ
പക്ഷെ എനിക്ക് തോന്നുന്നത് ആ അങ്ങനെയാണ് നല്ലത് എന്നാ ഇപ്പ വീട്ട്ത്തക്കും പോലെ ആ നല്ലത താ കാരണം ഒന്നും ആരതും അറിയണ്ടല്ലോ
ഞ വീട്ടില് നല്ലോണം പോയിരുന്നു അവര് അവര് നമ്മളായിട്ട് ഭയങ്കരതായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മള് അപ്പൊ അവര് ആ തൊട്ടടുത്ത വീടാണ് പക്ഷെ നമ്മള് അവരെ കാണലും അതുപോലുല്ല അത് അവരുടെ തിരക്കുകളും നമ്മുടെ തിരക്കുകളും ഒക്കെ
ആ നമുക്കും തന്നെ നമ്മുടെ നമുക്ക് തന്നെ നമ്മൾപ്പോ അന്നത്തെ പോലെ ല്ലല്ലോ നമ്മടെ കല്യാണം കഴിഞ്ഞു കുട്ടികളായി മക്കളായി വീടായി നമ്മളിപ്പോ ഒരു വീട്ടില് വ ട്ടഅമ്മയാണ് അപ്പോ നമുക്ക് അതിന്റേതായ എല്ലാ കാര്യങ്ങളും ചെയ്യാനു ണ്ടാവോല്ലോ മക്കളെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തന്നെ ഇപ്പൊ കാര്യമായിട്ട് മക്കളുടെ കാര്യങ്ങളെ എത്ര എല്ലാ കാര്യത്തിലും അവരുടെ കാര്യങ്ങൾ മുഴുവനുംപ്പോ നമ്മളെന്നെ ശ്രദ്ധിച്ചിട്ട് വേണ്ടേ അങ്ങനെയൊക്കെല്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കും വേറൊന്നിനും നമുക്ക് സമയം കിട്ടാത്തത് പിന്നെ അടുത്തുള്ള വീടുകളിലേട്ട് പോവാനായാലും ഈ പറഞ്ഞ പോല ഞാനെന്റെ പോയാൽ ഞാൻ ചിലപ്പോ എളാപ്പാരെ വീട്ടിലോട്ടും കൂടി നിക്ക് പോകാൻ സമയം കിട്ടാറില്ല കാരണം നമ്മള് പോകുന്നതെന്നെ ഒരു ദിവസൊ രണ്ടു ദിവത്തിന് വേണ്ടീട്ടാ അതവിടെ നമ്മുടെ വീട്ടില് നിൽക്കും പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കണ്ടാ കണ്ടു അത്ര ഒക്കെ തന്നെ ഉള്ളു എവിട്ക്കും പോവാൻ സമയം ഉണ്ടാവില്ല കാര്യായിട്ട്
അതെ അതെ പിന്നെ അതുമല്ല ഇപ്പോ പണ്ടത്തെകാല ഒരു ജീവിത സാഹചര്യങ്ങളലല്ലോ ഇപ്പം എല്ലാവരും ജീവിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ജീവിത ശൈലിലാ അപ്പം പണ്ടൊ ക്കെ പറഞ്ഞാൽ പെൺ പെണ്ണുങ്ങൾ അങ്ങനെ വീട്ടിൽ ജോലി ചെയ്തിരിക്ക ക്കാ ആരുംങ്ങനെ
ആഹ് ആ ആഹ് അങ്ങനെയൊന്നുല്ല ഇപ്പം എന്താ വെച്ചാല് നമ്മളൊന്ന് കൂടിയാൽ എല്ലാവരും കൂടെ കൂടിയാ അന്ന് വൈകുന്നേരം ഒന്ന് ചായകുടിക്കും ക്കാൻ പോക ആ ഒരു മൈൻഡ് ആണല്ലോ ഇപ്പൊ എല്ലാവർക്കും അതുകൊണ്ടന്നെ നമ്മക്കും കൊറേ ഒക്കെ റിലേ സെക്ഷൻ ഇണ്ട് വീട്ടിലന്നെ ഒതുങ്ങ കൂടി നിക്കുന്നതിന് ഒരു ചേഞ്ച് നമുക്ക് വരുമ്പോ നമ്മുടെ മനസ് ഒന്ന് റിലാക്സ് കുന്നുണ്ടല്ലോ
അതെ അതെ ഇപ്പ സ്ത്രീകൾക്കൊക്കെ ഒരു പരിധി വരെ ആ ആ പുരുഷന്മാർ ഒരിത് കൊടുക്കുന്നുണ്ട് ഒരു സ്ഥാനം അല്ലെങ്കിൽ അവർക്ക് അവരുടെ സന്തോഷത്തിന്
വാല്യൂ കൊടുക്കുന്നുണ്ട് അതാണ് കാര്യമായി താണ് അവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും വാല്യൂ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ചേഞ്ച് വന്നത് അല്ലെങ്കിൽ ഇങ്ങനൊന്നും ആയിരുന്നല്ലല്ലോ ഇപ്പൊ നമ്മ നമ്മൾ തന്നെ ഇപ്പോ കുറച്ച് കാലത്തിന് ഇങ്ങോട്ടേക്കല്ലേ അതിന് മുന്നൊന്നും
ആഹ അല്ല അല്ലല്ല അതന്നെ ഞാൻ പറഞ്ഞത് അത്പ്പോ ഓരോ ജീവിത സാഹചര്യത്തിനനുസരിച്ചും ആളുകൾ ഇങ്ങെനെ നമ്മൾ നാട് ഓടുമ്പോ നടുവെ ഓടണംന്ന് പറഞ്ഞ പോലെ
എന്ന ശരിട്ടോ
ആഹ ക്കോട്ട ഒരു മിനിറ്റ്